ലോ
ക്കാൻ പറ്റുന്നുണ്ടോ?
ആ കേക്കുണ്ട്ട്ടോ
എന്ത പണി?
പണി കുട്ടിയാൾക്ക് ബെഡൊക്കെ വിരിച്ച് റെഡി ആക്കി കൊടുക്ക്യേരുന്നു രണ്ട് പേ രണ്ട് രണ്ട് പേര് ഒറങ്ങി ഒരാളും കൂടി ഒറങ്ങാൻണ്ട്.
ഏ മൂന്നു പേരുണ്ടോ?
ഉം മൂന്ന് പേരുണ്ട്.
ചെറുതുങ്ങളാ?
ആ ചെറുത് യു കെ ജി പഠിക്ക്യാ
ഓക്കെ വാക്കിയൊക്കെ മൂത്തത്?
ആ വല്ല്യാള് വല്ല്യാള് ഏഴില് രണ്ടാമത്താള് അഞ്ചില്.
ഏ അപ്പോ ഇയ് ഭക്ഷണൊക്കെ കൊടുത്തോ?
ആ ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മറ്റോരു ര് രണ്ടാളും ഒറങ്ങി ചെറുതും കൂടി ഉറങ്ങാൻ ഇല്ലയാ ഇവിടെയൊരു പഞ്ച് ഓ ചെലപ്പോരു പതിനൊന്നരയാവും ഒറങ്ങണെങ്കി
എന്നിട്ടിയാള് നേരത്തെ എണീക്കുവോ?
ആര് കുട്ടിയോ ആ കുട്ടി വൈകുണീക്കാന്. ആ എട്ടുമണി ആ സ്കൂളി പോവണ്ട്.
അത് ചെലപ്പോ എട്ടേമുക്കാലിനാവുണീക്ക്യ. വൈകി കെടക്കണോണ്ടേ എട്ടേമു എ സ്കൂളിക്ക് പത്തുണിയാവുമ്പ പോവും. ഉം ചെറിയുട്ടിയല്ലേ ഇനിപ്പോ വൈകി പോയാലും കൊഴപ്പൊന്നുല്ല.
ഉം നേര ഒന്നും പറയില്ലേ?
ഏ ഇല്ലില്ലില്ല അവിടെ ഇങ്ങനെ ആരൊക്കെണ്ട്?
ഒരു കുട്ടിയുണ്ട് ഒരാളെള്ളു ദാ ഒറങ്ങി.
ആ അ ശരി.
മൂന്നര വയസ്സേയിട്ടുള്ളു ആ മൂന്നര വയസ്സായിട്ടുള്ളൂ മൂന്നര മൂന്നര.
എ ആ ആ ആ ശരി ചോറൊക്കുണ്ട് ഉറങ്ങില്ലേ?
ഓൾക്ക് ഭക്ഷണൊക്കെഴിച്ചു അവളൊറങ്ങി.
ആ ആ ഇന്നെന്തൊക്കെയാ ഭക്ഷണം?
ഇന്നു ഞങ്ങള് ആ പന്നി കൊറച്ച് വാങ്ങിയിട്ടുണ്ടേ
ആ
അപ്പപ്പിന്നെ അത് എൻ്റെ ചോറുണ്ട് അവിടെന്താ സ്പെഷ്യല്?
ഇവിടെ ചക്കക്കുരുവിന്റെ കറി.
ചക്കക്കുരു മാങ്ങയിട്ടിട്ടാ? ചക്കക്കുരു വെള്ളരിട്ട് വെക്വോ
ആ ഞങ്ങടെ ഈ ഭാത്തേക്കൊക്കെ വെക്കും ചക്കക്കുരു കുമ്പളങ്ങ ഇടും. ചക്കക്കുരു വെള്ളരി ഇടും ആ പുളി പാർന്ന് തേങ്ങ അരച്ച്
അയെങ്ങനെയാ വെക്കെന്ന് പറഞ്ഞു തരുവോ?
അത് ചക്കക്കുരു വെള്ളരി മഞ്ഞപ്പൊടി മൊളക് പൊടി പച്ചമൊളക് ഉപ്പ് അതൊക് ട്ട് കുക്കറില് വേവിക്കുക
എത്ര വിസിൽ വേണം
അത് രണ്ടോ മൂന്നോ വിസില് അടിക്കാം
മ്
ഇന്നട്ട് പുളി പാർന്ന്ട്ട് തേങ്ങേല് ചെറുചീരകം അരച്ച് ഒഴിക്ക്യാ അത് കഴിഞ്ഞിട്ട് കടുക്, കറിവേപ്പില, വറ്റമൊളക് വറവ്ടാ അത്രെള്ളൂ
തേങ്ങയൊന്നും അരയ്ക്കെണ്ട?
ആഹ തേങ്ങ തേങ്ങേല് ചെറ് ജീരകം
ആഹാ തേങ്ങ ചെറിയ ജീരകെട്ടിട്ട്
തേങ്ങേല് ചെറു ജീരകെടണം
എന്നെട്ടരച്ച് വയ്ക്കാ
പിന്നെ കട്കും, വറ്റൽമുളകും, കറി കറിവേപ്പിലിട്ടിട്ട് വറവ്ടെണം
ഏഹേ
ഉം അത് ചെറ് ചെറിയ കറിയാ ചെറിയ ആ രെസാണെ ഈ കുട്ടിയാക്കൊക്കെ അയിന്റെ ചക്കക്കുരുങ്ങെനെ പൊറുക്കി കഴിക്കോല്
ഏഹ്
നല്ല രസാണ് കഴിക്കാന് അതേപ്പൊൽ തന്നെ കുമ്പളങ്ങി അതേപോൽ തന്നെ ആ വെള്ളെരി ആഹ പുളിയൊഴിച്ചിട്ട്
എഹ്
അഹ് രെസാണ്
ഞങ്ങളാ ഞാനാകെ ഇക്കറിയുന്നെ ചക്കകുരും മാങ്ങിയും എന്താ ചെമ്മീനുട്ട് കറി അഹ് മാത്രേ ഇൻക്കറിയൊള്ളൂ
ആ അഹ് നല്ല രസാലെ കഴിക്കാനേ ആ ചെമ്മീന്റെ ചൊവയൊക്കെ വെരുമ്പോ നല്ല രെസാണ്
അല്ലാണ്ട് പിന്നെ ചക്കക്കുരു വ വറുത്തരച്ച് കറി വെക്കും
ആഹ് അതെങ്ങനെയാണ് അതൊന്ന് പറഞ്ഞെരോ അതെങ്ങെനേണ് ചക്കക്കുരു വർത്തര്ച്ച്
ചക്കക്കുരു ദാ ചക്കക്കുരും ഉര്ള്ളക്കെങ്ങും ഉള്ളിയും കൂടിട്ടിട്ട് വേവിക്യാ ഉപ്പും ആ ഉള്ളേക്കേങ്ങും ഉപ്പും എന്താ വെള്ളം ഒഴിച്ചിട്ട്
ആഹ
പിന്നെ നമ്മള് തേങ്ങ വർത്ത്ട്ടാണ് ഇതാക്കാ
ഉം തേങ്ങേല് വർക്ണേലെന്തേലും ഇട് ചേർക്ണ്ടോ?
ആഹാ ഇച്ചിരി ചീരകവും ഇച്ചിരി കുരുമുളകും കുരുമുളകില്ലെ ഞമ്മള് കുരുമുളക് പൊടിയല്ലട്ടോ കുരുമുളകാണെ ഒണങ്ങിയത്
ആ ആ ആ ആ ഹാ
ആഹ് അതിട്ടിട്ട് അരക്കി വറക്ക് നല്ലോണം
ആഹ് ആഹാ
ഓയിലിലിട്ടിട്ട് നല്ലോണം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് ചൂടാറാ ൻ മാറ്റി വെക്ക ചൂടാ റി കഴിഞ്ഞ്ട്ട് നമ്മളരച്ചെടുത്തിട്ട് ആ അരപ്പ് അതായത് നമ്മളിപ്പൊ വേവിച്ച സാധനവുല്ലെ ഉരുള്ള കെഴങ്ങും, ഉം ചക്കക്കുരുവൊക്കെ അതിലേക്കങ്ങ് തെളപ്പിച്ചിട്ട് ഇച്ചിരി മഞ്ഞ വറുത്ത മൊളക് പൊടിയില്ലേ?
ആഹ ആഹ
അതിട്ടിട്ടൊന്നു തെളപ്പിക്ക തെള പ്പിച്ച് കഴിഞ്ഞിട്ട് അയിലേക്ക് ഇന നമ്മള് അരച്ച വെച്ചതിലേക്ക് അരച്ച് വെച്ചതയിലേട്ട് ഒഴിച്ചിട്ട് നമ്മള് എരിവും ഉപ്പും നോക്ക
ഉം
ഉം അത്രയും ചെയ്ത എ
അത്രയും ഏഹേ ഉള്ളി ഒന്നും ചെ ഉള്ളി വറവുടുണുല്ല?
ഇല്ല അങ്ങത്തെ വറവില്ല കാരണം നമ്മള് വറുത്തല്ലേ അരച്ച് വെച്ചേ അപ്പയിലേക്ക് ഉള്ളിയിടില്ല
ആഹ് ആഹ് അഹ്ശെരി ഞാനാദ്യായിട്ട് കേക്കാട്ടോ ഇങ്ങത്തെ കറി ഒരു മസാലക്കറി പോലെണ്ടാവുലെ?
ആ ഒരു മസാല കറി മാതിരി
ആഹ് ആ ശെരി ഇവിടക്കൊന്നും ഇല്ലട്ടോ അങ്ങനത്തെക്കെ അറിയേ
ആഹ്
പിന്നെ അവിടേക്ക് മഴ പെയ്ത ഒന്ന്
ആ്വിടേക്കന്ന മഴ ഉണ്ടായിോ എവിടക്കോ
ഉം ഉണ്ടായിരുന്നു ഉച്ച വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയുന്നുണ്ട് ഏഹ്
ഇതിട്ട വെയിലായിന്നോ
വെയിലുണ്ടായിരുന്നില്ല അന്ന്
ആ
ആ വെയില ഉണ്ടായിരുന്നില്ല ഉച്ച വരെ മഴയായിരുന്നു പിന്നെ മൂടിക്കെട്ടി ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ ഇരിക്കായിരുന്നു
വെയില ഒന്നുമല്ലാണ്ടല്ലേ
ഉം ഉം ഉ രണ്ട് രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് ദിവസം ഇവിടെ പെൽന്നെന്നു മഴയൊന്നും പെയ്യാതെ നല്ല ചൂടും
ചൂട് കുറവല്ലായിുന്നോ
അല്ല ഇവിടക്ക് ഇവിടെ രണ്ട മൂന്ന് ദിവസം നല്ല വെയിലായിരുന്നു അ അതുകൊണ്ട്ല്ലര ചൂടുണ്ടായിരുന്നു
ആണോ ഞങ്ങള എവിടെേക്കും ചൂട് കുറവായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു
ആഹ് ആഹ്
മ മഴ പെയ്യും ഇടയ്ക്കൊന്നും പെയ്യായിരുന്നു പക്ഷെ ഇന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു
ആഹ് ആഹ് ആ ശരി പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്
വീട്ടില് ഞാന് ഇപ്പോൾ എൻ്റെ വീട്ടില വന്നക്കപ്പപ്പോ ഇവിടെ അച്ഛനും അമ്മയും ബ്രദറും ഉണ്ട്
ആഹ് ആ ശരി ഞാനും എന്റെ വീട്ടിലാണ് ഞാനും എറെ വീട്ട ഇല്ലാണ് ഇന്നലെ വന്നതാണ് ഇനി നാളെ രാവിലെ പോകണം കുട്ടികൾക്ക് സ്കൂളല്ലതുകൊണ്ടേ
അപ്പൊ എങ്ങനെ പോവും അടുത്താണോ വീട്
അ ഓട്ടോൽ പോകും ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു
അപ്പൊ പിന്നെ കൊഴപ്പമല്ലോ ഇവിടന്ന് എനിക്കും അങ്ങോട്ട് പത്ത് മിനിറ്റത്തെ കേസള്ളു
ഏ അത് ശരി ആ ആഹ് എടുത്തായത കൊണ്ട് സുഖല്ലേ പോയി പോരാനൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമ്പോളൊക്കെ അമ്മമാര് വിളിക്കുവല്ലോ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വിരുന്നേര് വന്നിട്ടുണ്ട് അപ്പൊ വേ ആഹ് ഒന്ന് പോ അവിടെ വരെ എന്നൊക്കെ പറഞ്ഞാ പെട്ടന്ന് പോയി വരാനൊക്കെ
ആ അടുത്ത് അതാണ് ഏറ്റവും സുഖം പിന്നെ ലോങ്ങ് കണിയക്കെ പാടന്ന് എത്തിച്ചെല്ലാാന് പറ്റില്ല വീട്ടിലൊന്നും
സഹോദരി ഉണ്ട് ഒരാള് അപ്പോ അവളെ കല്യാണം കഴിച്ചു കുറച്ച് ലോങ്ങ് ഒരു രണ്ട് കിലോമീറ്റർ പോകണം
ആണോ
ആ രണ്ട് കിലോമീറ്റർല്ല രണ്ട് മണി കു സോറി നിങ്ങളാണോന്ന് പറഞ്ഞ് ചെയ്തല്ലോ ഏ ആ അ സോറി അത് അറിയാതെ പറ്റി അവ അത്രയും പോണം ആ അത്രയും പോണം അപ്പൊ പിന്നെ ഇവർക്ക് അമ്മയ്ക്ക് അച്ഛനൊക്കെ പോയി പോരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഇന്റെ കാര്യത്തി അങ്ങനെയല്ല സുഖ നിങ്ങൾ പറഞ്ഞ പോലെ പത്ത് മിനിറ്റ് ഗ്യാസ് ഉള്ളു
അക്ഷരി പെട്ടെന്ന് വിളിക്കുമ്പോൾ ഓടടി എത്തല്ലോ
ആ ഓടി എത്താനൊക്കെ ഞാാന തന്നെ ഉള്ളു
ഉം
ഇന്നലെ വന്നഞ്ഞ രാവിലെ പോണം പിന്ത ഏഹ് ആഹ്
ലീവ് ആയതുകൊണ്ട്
ലീവ് ആയത കൊൊണ്ട് പോകുന്നു ഇന്ന് ഇപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ വേറെ എവിടേങ്കലും ഇറങ്ങിയോ
ഇല്ല ഞാൻ ഇന്നാ ഇന്നാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്
ആഹ്
ഇന്നലെ ഇരു വൈകുന്നേരം ആയപ്പോ ബ്രദർ വന്നു അപ്പ ബ്രദറിന്റെ കൂടെ ഇങ്ങനെ വന്നു ഞാൻ
ആഹ് ശരി ഇനി എത്ര ദിവസം ഉണ്ടാവും
ഒരാഴ്ചൊക്കെന്ന് വിചാരിക്കണം ചിലപ്പോ അതിന്റെ കൂടുതലാവാം അറിയില്ല
ആഹ് അത് ശെരി അവിടെ ആരൊക്കെ ഇണ്ട് ആഹ് ആഹ് എന്താ ചെയ്യണ് അവരൊക്കെ സുഖായിട്ട് പോണു സുഖായിട്ട് ഇല്ല ഇല്ല ആർക്കൊന്നും ചെയ്യയില്ല ഒക്കെ ചെറിയ ചെറിയ കുട്ടികളല്ലേ കല്യാണം കഴിഞ് അടുപ്പിച്ചച്ച് ഇങ്ങനെ കുട്ടികള ഇങ്ങനെ ഉണ്ടായി പിന്നെ പിന്നെ വർക്കിലൊന്നും പോയിട്ടില്ല വർക്കിനൊന്നും പോയിട്ടില്ല ആഹ് ഇല്ല ഇനിയിപ്പോ വരാക്ക മൂന്ന് പെൺകുട്ടികളല്ലേ അപ്പൊ എല്ലാരും പറയണേ ഈ മൂന്ന് ഞാൻ പറയും ഞാൻ എന്തേലും വല്ല ജോലിക്കും പോട്ടെ പറിയും
ഉം ഉം
അവ ആഹ് വീട്ടിൽന്നൊക്കെ പറയൂ ഇനി പെണ്ണുങ്ങളൾ ഇട്ടിട്ട് വെറുതെ പോവാാൻ നക്കണ്ട അടങ്ങിയിരുന്നുന്ന് പറയും
ആൺ കുട്ടിക ആൺ കുട്ടികളാണെങ്ക നമ്മുക്ക് ഒന്ന് ധൈര്യമായിട്ട് പോവാം
പെൺകുടിയാണ് പക്ഷേവി അച്ഛന അമ്മല്ലെ ഹസ്ബൻഡ് വീട്ടില്
ഇല്ലേ ഞങ്ങള് ഒറ്റക്കാണ്
ആണോ
ആഹ് അച്ഛനമ്മ ഉണ്ടെങ്കി പിന്നെ അവര് നോക്കുവലോ
അടുത്ത വീടൊന്നുമല്ല
എടുത്തണ്ട് നമ്മളിപ്പോ അയൽവാസികളൊക്കെ എരുതി പോകാൻ പറ്റൂലല്ലോ
അല്ല ഞാൻ പറ അല്ല നമുക്കൊരു ആ ടൈം വരെ ഒരു പണിയന്നെ അന്വേഷിക്കണം പിള്ളേർ വരുന്ന വരെയും പിള്ളേർ പോകുന്ന ടൈമിങ്
ആഹ് അങ്ങനെയ റിസ്ക് എടുക്കില്ല വെറുതെ പിന്നെ ചെറിയ കുഞ്ഞും കൂടി ഇല്ലാതല്ലേ അത് മ യു കെ ജി അല്ലേ ഓള പോയി കൊണ്ടുവരാനോ മൂന്നണിക്ക് വിടൂല്ലേ സ്കൂള യു കെ ജിക്കാക്ക് മൂന്നണി മൂന്നണി വരല്ലേ ഉള്ളൂ
ഉം അതുവരെ വേഗം വിടും അവര് വന്ന അവ ടെൻഷൻ എടുന്ന ഏറ്റവും ടെൻഷൻ എടിക്കുന്ന അവരാ
ആഹ് അതന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പ നടക്കൂല പണിയൊന്നും ഇവരൊക്കെ ഒരു ലെവല് എത്തട്ടെ
ഹലോ ആഹ് പറ പറഞ്ഞോ കേട്ടത് ആഹ് കേൾക്കുന്നില്ലോ പറഞ്ഞോ
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊക്കെ പുറത്തോട്ട് സിനിമയൊക്കെ കാണാൻ പോവരുണ്ടോ
ഓ കാണാ പോലെ കി എങ്ങ ദക്ഷണേ വന്നപ്പോ അങ്ങനെ പോയ സിനിമക്ക്
ഏഹ് ഏതാ കണ്ടേ ലാസ്റ്റ്
ഞാൻ വാഴ റ്റു പിന്നെല്ലേ ഹലോ ഞാൻ കുറച്ച് കഴിനിട്ട് വിളിക്കാംട്ടോ ഓക്കെ ശരി